പറയൂ എന്തൊക്കെണ്ട്
എന്താ നല്ല വർത്താനം എവിടെയാണ് എവിട്ക്കേം പോവാണോ?
നിലവില് ഞാന് ഊട്ടി മൈസൂര് ഒന്ന് പോണംന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് എപ്പ പോകും എന്ന് പറഞ്ഞിട്ടില്ല കൂട്ടുകാരന്മാരുടെ കൂടെയാണ് ഞാൻ പോകാൻ കരുതിയിട്ടുള്ളത് ത് വണ്ടിയിൽ തന്നെയാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്ക്ന്നത് നമ്മുടെ കാറിതന്നെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ മഴക്കാലമായതുകൊണ്ട് യാത്ര ചെയ്യാൻ ഒരു ഒരു പേടിണ്ട് കാരണം എന്താെന്ന് വെച്ചാ ഞ്ഞാല് ഇപ്പത്തെ കാലത്തെ റോഡ് ചെറിയ ഗട്ടറുകളൊന്നും ഈ മയത്ത് കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടിന്റെ അലയും മെന്റും കാര്യങ്ങളൊക്കെ പോകുന്നത് ശ്രദ്ധയിൽപ്പെ ട്ടിട്ട്ണ്ട് അപ്പൊ അങ്ങനെ നോക്കാണെങ്കിൽ നമുക്ക് ഇപ്പത്തെ കാലത്ത് വണ്ടി പണിക്ക് നിർത്താനേ നേരള്ളൂ സത്യം പറഞ്ഞ പക്ഷെ യാത്ര പോകണങ്കിൽ നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെ പോകണം അപകടങ്ങൾ കൂടുതലായിട്ടും നടക്കുന്ന സമയാണ്ഈ മഴക്കാലം അപ്പൊ ഈ മഴക്കാലത്ത് ഇങ്ങനെ അപകടം കൂടാനുള്ള കാരണം അല്ലെങ്കി അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്താണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് ഇതിനെ കുുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരിയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് തരാവോ അതിനെ കുറിച്ച്
തീർച്ചയായും നമ്മക്കാച്ചെങ്കിൽ ഈ വേനൽക്കാലത്തിനേക്കാളും സുഖ രമായി യാത്ര ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് മയക്കാലത്താണ്, അപ്പ ഈ മയക് കാലത്ത് ഉണ്ടാകുന്ന ദോ ഗുണങ്ങ എന്ന് പറഞ്ഞാല് നമുക്ക് വളരെയേറെ എന്താ അപ്പോ മ് ശാരീരികമായിട്ട് നമുക്ക് സുഖകരമായി യാത്ര ചെയ്യാൻ സാധിക്കും, പക്ഷേ നമുക്ക് ആ മഴ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഈ വണ്ടിൽ ഉണ്ടാകുന്ന ചില തകരാറുകൾ നമ്മുടെ റോഡിലു ഉണ്ടാകുന്ന തകരാറുകൾ പ്രത്യേകിച്ച് റോഡിൽ എം ധാരാളം വെള്ളം നിറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടാണ്, കാരണം ഏ അവിടെ കുഴിയുണ്ടോ ഇല്ലേ ഒന്ന് പോലും അറിയാ സാഹചര്യത്തിലാണ് ഈ മഴക്കാലം ഉണ്ടാകുമ്പോൾ ഉണ്ടാക, പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തില ആളുകൾക്ക് കൂടുതൽ യാത്ര ചെയ്യാൻ വളരെയേറെ സൗകര്യമായ ഒരു പ്രകൃതി പ്രകൃതം എന്ന് പറഞ്ഞാൽ ഈ മയക്കാലമാണ് അല്ലാ സമയങ്ങളിൽ ഈ ചൂട് കൂടിയാല് ഈ ഊട്ടിയിലേക്കൊക്കെ പോകാനെ സമയം ഉണ്ടാവുള്ളൂ, അല്ലാതെ നമ്മുടെ ഡൽഹിയിലേക്കൊന്നും പോകുമ്പോ അതിന്റെ ആ ഒരു ഇത് ആകാംക്ഷ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
തീർച്ചയായിട്ടും ഊട്ടിയിലൊക്കെ പോകന്ന് പറഞ്ഞാൽ വണ്ടിൽ തന്നെ പോകാനാണ് ഏറ്റവും കൂടുതൽ നല്ലത്, കാരണം ഇപ്പത്തെ കാലത്ത് റോഡ് വളരെ മോശാണെങ്കിൽ
നമ്മടെ വണ്ടി തന്നെ നമ്മൾ യാത്ര ചെയ്യണം. അങ്ങനെ യാത്ര ചെയ്താല് നമുക്ക് നമ്മൾടെ ഏ ലക്ഷ്യങ്ങളല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കാണ പറ്റുള്ളൂ, സിലാണോ അല്ലെങ്കിൽ മറ്റൊരു വാഹനത്തിലാണോ അല്ലെ മറ്റൊരാളുടെ കൂടെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ട് എന്തന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ ക്ക എത്തിപ്പെടാൻ കഴിയാൻ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ഇപ്പോ ഈ ഒരു സാഹചര്യത്തില് വണ്ടി എണ്ണച്ചെലവ് അതുപോലെ തന്നെ വണ്ടിടെ മെയിന്റനൻസ് ഒക്കെ നോക്കയാണെങ്കിൽ നമുക്ക് നഷ് ഇഷ്ടമാണെങ്കിൽ പോലും നമുക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങള് കാണണങ്കി ഏറ്റവും നല്ലത് അ നമ്മുടെ സ്വന്തം വണ്ടി പോകുന്നയാണ്, പഷേ ഈ സ്വന്തം വണ്ടി പോകുമ്പോ നമുക്ക്ന്നെ ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാല് വണ് ന്തി ആക്സിഡന്റുകള് അതുപോലെയുള്ള മറ്റു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട്. അത് എന്താ വെച്ച കൂടുതൽ ഒറാങ്ങാതൊക്കെ യാത്ര ചെയ്യുമ്പോ നമുക്ക് അങ്ങനെ സംഭവി ക്കുന്ന കാര്യങ്ങളാണ് അതിനെ കുുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്
തീർച്ചയായും ഇപ്പോഴത്തെ യാത്ര എന്ന് പറയുന്നത് ഞാൻോിക്കാണ് ഈ രാത്രി സമയങ്ങളിലാണ് കൂടുതലായും ഈ വലിയ വാഹനങ്ങ പുറത്തേക്ക് വരും കാരണം ഈപ്പോ രാത്രി സമയങ്ങളിൽ സാധാരണക്കാരായ നമ്മള് പോലത്തെ ആളുകള് പൂർണ്ണമായും രാത്രി സമയങ്ങളിൽ റങ്ങുകയും ഈ സമയം മുതലെടുത്തുകൊണ്ട് വലിയ വലിയ തിരക്കുകളും വലിയ വലിയ സംവിധാനങ്ങളും ഉള്ളതി വലിയ വലിയ വസ്തുക്കളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാനുള്ള സ സമയം എന്ന് പറയുന്നത് ഈ രാത് സമയങ്ങളിലാണ് വലിയ വല്ിയ വാഹനങ്ങൾക്ക് വ ഉപയോഗം അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന സംഭവം വെച്ചാല് ഈ രാതികിൽ ചില ആളുകൾ പ്രത്യേക സാഹചര്യങ്ങളിൽ യാത്ര ചെയ്യും നമ്മൾ പോലെ സാധാരണ ക്കാ യാത്ര ചെയ്യുന്ന വേളയില് ഈ വലിയ വണ്ടികള് ഇതിനെ വന്ന് കട്ടുകയും കാരണം വലിയ വണ്ടിക്ക് സാധാരണയായി വലിയ വലിയ അല്ലാതെ എന്താ ഈ വണ്ടി ഈ സമയത്ത് ആളുകൾ ഉണ്ടാവുംന്ന് വലിയ വലിയ വണ്ടികൾക്ക് ആൾക്കാർക്ക് അറിയില്ല അപ്പൊ അത അവടെ എന്താ പരമാവധി വേഗത കൂട്ടിയിട്ട് നമ്മ സാധാരണ ക്കാരായ വണ്ടികളുടെയിലേക്ക് കയറി നമുക്ക് കൂടുതൽ അപകടം ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതാണ് അത് അത് ആ സമയത്ത് മഴയും പാഴം ഉണ്ടെങ്കിൽ അവസാറങ്ങ അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്നത് താങ്കൾക്ക് അതിനെ കുുറിച്ച് അങ്ങനത്തെ ഒരു അനുഭവം ഇത് മുൻ നി തങ്കൾക്ക് തങ്ങളുടെ കുടുംബത്തിനും ഫ്രണ്ട്സിനോ അങ്ങെ ഉണ്ടായിട്ടുണ്ടോ
തീർച്ചയായിട്ടും കാരണം എന്താ വെച്ച കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ ഒരു കാലത്ത് ഞങ്ങള്ൾ കൂട്ടുകാരന്മാർ ഓഫീസിൽ നിന്ന് ഞങ്ങള് യാത്ര പോയി അത് എങ്ങോട്ട് പോയെന്ന് വെച്ച കഴിഞ്ഞ നമ്മുടെ സ്വന്തം ഊട്ടിക്കും അതുപോലെ തന്നെ മൈസൂർക്കും പക്ഷെ ഊട്ടി പോയില്ലുണ്ട ക് മൈസൂരൊക്കെ പോയത് ഈ മൈസൂര് പോയപ്പോ ഞങ്ങൾക്ക് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ അണ്ണൻ ലോറികള് താങ്കളും പറഞ്ഞ പോലെ തന്നെ രാത്രി യാത്ര ചെയ്യുന്നത് അണ്ണൻ ലോറികളാണ് അവര് എന്ന് വെച്ചാൽ താങ്കൾ പറഞ്ഞ പോലെ ഒരുപാട് സാധനങ്ങൾ കൊണ്ട് നടക്കാനും അതേപോലെ തന്നെ ഈ സാധനങ്ങൾ എത്തിക്കേണ്ട ടൈമ്ക്ക് ഒക്കെയാണ് അദ്ദേഹം അവർക്കിപ്പോ നിലവിലുള്ളത് ആ സമയം തന്നെ അവര് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടിന്റെ പരമായിട്ട് തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ ആളുകള് വണ്ടിയിൽ നിന്ന് ഉറങ്ങാതെയാണ് യാത്ര ചെയ്യുന്നത് ഈ വണ്ടിയിൽ നിന്ന് ഉറങ്ങാതെ യാത്ര ചെയ്യുമ്പോ നമുക്ക് ഒരുപാട് അപകട സാധ്യതകള് വളരെ കൂടുന്നുണ്ട് ഇങ്ങനെ അപകട സാധ്യതകൾ കൂടുമ്പോ എന്താ ഇണ്ടാവുന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളും അതിന് അടിയില് പ്പെട്ടു പോകും കാരണം നമ്മൾ സൂക്ഷിച്ചു വണ്ടി ടുക്കുന്നുണ്ടാവും പക്ഷെ ഓ ആഹ് ഓപ്പോസിറ്റ് ഉള്ള ആളുകൾ ഉറങ്ങുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ ഈ ഉറക്കത്തെയും യാത്രയേയും കുറിച്ചിട്ട് താങ്കൾക്ക് എങ്ങനെയാണ് ഇതിനെ കുറിച്ച് വിശകലനം ചെയ്യാൻ കഴിയുന്നത് എന്നൊന്ന് വ്യക്തമാക്കി തരാൻ കഴിയോ
തീർച്ചയായും എനിക്ക് കഴിയും കാരണം എന്താന്ന് വെച്ചാല് ഈ ഈ വലിയ വലിയ വാഹനങ്ങൾ നല്ലൂരി പോലത്തെ വലിയ വല്യ വാഹനങ്ങള് ഇടെ ചില വാഹനങ്ങൾ രാവിലെയും കൂ നമ്മൾ കാണാറുണ്ട് അതിൽ അതിൻ്റെ ഉള്ളിലെ സാമ്പ്രദായം എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ ആളുകൾ ണ്ടാകും അതിൻ്റെ ഉള്ളില് അദ്ദേഹം അതിൽ ഉണ്ടാവുന്ന രാവിലെ ഓടിക്കുന്ന ആള് രാത്രി ഉറങ്ങും രാത്രി ഓടിക്കുന്ന ആൾ രാവിലെ ഒറങ്ങുകയും ആണ് സാധാരണ ചെയ്യാറ് അങ്ങനെ ഉണ്ടാകുന്ന വേ ളയിൽ ഈ അപകട സാധ്യത വളരെ കുറയാണ് അവർക്ക് പ്രത്യേകം സജ്ജീകരിച്ച ഒരു ഏഹ് കിടക്കാൻ ആവശ്യമായ കിടക്ക ക്കയും അതുപോലെ തന്നെ വലിയ വലിയ സം സംവിധാനങ്ങളും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ഏഹ് ബാത്റൂം സൗകര്യങ്ങളും എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ സജ്ജീകരിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഇപ്പോഴത്തെ പുതി പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് പണ്ടൊന്നും ഇങ്ങനൊന്നും ഉണ്ടായില്ലേ പണ്ടൊക്കെ ഒ ഒറ്റ ആള് ഫുൾ ടൈം വണ്ടി ഓടിക്കുന്നത് കൊണ്ട് തന്നെ അപകട സാധ്യതാ കൂടുതലായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതൊ ക്കെ മാറി ആളുകൾ രണ്ടും മൂന്നും ആളുകൾ ഇങ്ങനെ ഈ വലിയ വലിയ വാഹന ങ്ങളിൽ കയറിക്കൊണ്ട് എന്താ ജോലി എടുക്കുമ്പോള് വാഹനത്തിന്റെ അപകടങ്ങൾ കൂ ടുകയാണ് ഇത് കാരണം ഈ രാത്രി ഉറങ്ങ ഉറങ്ങാത്തത് കാരണം ഇങ്ങനെ അപകടങ്ങൾ കൊറയാണ് ഈ പണ്ട് കാലങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പണ്ടൊക്കെ എന്റെ ഒരു ഫ്രണ്ട് ഈ അപകടം കാരണം വലിയൊരു പരിക്കിൽ നിന്ന് ഇപ്പൊ ഒന്ന് മുക്തി നേടിയിട്ടേ ഉള്ളൂ അദ്ദേഹം പറയുകയുണ്ടായി സാധാരണയായി വണ്ടി എടുക്കുന്ന വേളയിലാണ് ഇങ്ങനെ ഉണ്ടായത്
ദ്ധിക്ക്ന്ന്ണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാട് റോഡിൻ്റെ സേഫ് റ്റി ആരും നോക്കുന്നില്ല നല്ല റോഡാണെങ്കി നൂറാണെങ്കിൽ നൂറ്റി പത്താണെങ്കിലും നൂറ്റി ഇരുപതാണെങ്കിലും നു നൂറ്റ് അമ്പതാണെങ്കിലും നൂറ്റ് അറുപതാണെങ്കിലുമൊക്കെ സ്പീഡില് വണ്ടി പോകുന്നുണ്ട് വണ്ടി നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് കഴിഞ്ഞാൽ നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ വരെ പോകും പക്ഷെ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി എങ്ങനെ നിർത്താം അല്ലെ ഈ വണ്ടിക്ക് എത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ കഴിയുമോ അല്ലെങ്കിൽ ഈ വണ്ടി അവിടെ എവിടെയേലും പോയിടിച്ചാ എന്താ സംഭവിക്കുന്നത് ചിലപ്പോ എല്ലാരും പറയും എയർ ബാഗ് ഉണ്ടല്ലോ പക്ഷെ ഈ വണ്ണ ലോറിന്റെക്കെ ബേ അ ടിയിൽ പെട്ട് കഴിഞ്ഞാല് എന്താണ് സംഭവിക്കുന്നെതന്ന് ആലോചിച്ചു കഴിഞ്ഞാല് ആ വണ്ടിക്ക് വരുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ് കാരണം അവരെ വണ്ടി എന്ന് പറയുന്നത് ഇടിച്ച് കഴിഞ്ഞാല് ചിലപ്പ എന്താവും സ്വാഭാവികികമായിട്ടും ആ ഒരു വണ്ടി എന്ന് പറയുന്നത് വളരെ ഏ വലിയ വണ്ടിയാണ് അത് അതിന്റെ അടീക്ക് ചെന്ന് കഴിഞ്ഞാല് നമ്മളെ പോലുള്ള ആളുകള് അല്ലെ നമ്മുടെ വണ്ടികള് ഈ ടയറിന്റെ അടിയിൽപ്പെട്ടാ എന്താണ്ടാവ വളരെ വളരെ എടുത്തു പറയേണ്ട കാരണം മരണപ്പെടുക തന്നെ ചെയും. കാരണം മരിച്ച് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല. നമ്മള് യാത്ര ഒക്കെ നല്ല രസം തന്നെ. നമ്മള് യാത്ര ചെയ്യണം യാത്ര ചെയ്താൽ നമുക്ക് കൂടുതൽ അറിവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ പക്ഷെ ഈ യാത്ര ചെയ്യുമ്പൊ ഇങ്ങനത്തെ യാത്ര ചെയ്യുമ്പൊ ഏറ്റവും കൂടുതൽ നോക്കന്ത് എന്ത് വെച്ച കഴിഞ്ഞാല് വണ്ടികൾക്ക് ബ്രേക്ക് അതുപോലെന്നെ വണ്ടി കൊണ്ട് എത്രത്തോളം സ് പീഡിൽ പോകാ അല്ലെങ്കിൽ വണ്ടി എങ്ങനെ പോണം അതുപോലെ തന്നെ വണ്ടിന്റെ ബ്രേക്ക് എത്രത്തോളം നമുക്ക് അത്ര ഉറപ്പിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ എന്തായിരിക്കണം മുൻകൂട്ടി തീരുമാനിച്ചിരിക്കണം അല്ലാതെ ഒരു കാരണവശാലും വണ്ടി കൊണ്ട് പോവാൻ പാട്ല. പ്രത്യേകിച്ച് മഴക്കാലത്ത് മഴക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് ബ്രേക്ക് വളരെ കുറവായിരിക്കും നമ്മൾ സ് പീഡ്ൽ പോകും പക്ഷെ ബ്രേക്ക് ചവ്ട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും ബ്രേക്ക് ചവ്ട്ടി കഴിഞ്ഞാൽ കിട്ടത്തില്ല ഇത് കി ട്ടാത്തുമ്പോ എന്താ സംഭവിക്കണേ വണ്ടി പോയി മറിയാണ് ചെയ്യുന്നത് അപ്പൊ താങ്കൾക്ക് ഈ ഒരു വ ണ്ടി മഴക്കാലത്ത് നമുക്കൊരു ലോങ് യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ ഈ മഴക്കാലത്ത് യാത്ര പോകുമ്പോൾ എന്താണ് അതിനെ കുറിച്ച് ഈ ലോങ് യാത്ര മയക്കാലത്ത് പോകണ ബുദ്ധിപരമായ കാര്യമാണോ അതോ വേനൽക്കാലത്താണോ ഏറ്റവും പോകാൻ നല്ലത് അതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം ഒന്ന് വ്യക്തമാക്കി തരോ
തീർച്ചയായും ഞാൻ ഇന്റെ ഇന്റെ ഒരു അഭിപ്രായംന്ന് പറഞ്ഞാല് പൂർണ്ണമായും ഈ വേനൽക്കാലത്ത് പോകുന്നതാണ് നമ്മളുടെ ശരീരത്തിനായാലും നമ്മുടെ എൻജോയ്മെ ൻ്റിന് ആണെങ്കിലും ഏറ്റവും നല്ലവും നല്ലൊരു ചോയ്സായി എടുക്കാനും സാധിക്കുന്നത് വേനൽ ക്കാലമാണ് കാരണം ഞാൻ പറഞ്ഞത് മഴക്കാലത്ത് രണ്ടു തരം പ്രശ്നങ്ങള് ഉണ്ട് ഈ താങ്കൾ പറഞ്ഞ അതുപോലെ തന്നെ ലോറിയുടെ ഇടയിൽ പെട്ട് ഉണ്ടാകുന്ന മരണവും പിന്നെ മഴക്കാലത്ത് ഉണ്ടാകു ന്ന ആ മഴക്കാലത്ത് കാണാൻ കഴിയാത്ത റോഡുകളിൽ ഉണ്ടാകുന്ന മരണമൊക്കെ കൂടുതലായി അതിന്റെ നിരക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ വേനൽക്കാലത്ത് അങ്ങനത്തെ സം സംഭവം മില്ല. പൂർണമായും വേനൽകാലത്ത് ലോറികൾ ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാ ധിക്കും ഇങ്ങനെ മയക്കാലമായാൽ അല്ലാ അല്ലാത്തോണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റീഡ് ചെയ്യാൻ പെട്ടന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കൊണ്ട് തന്നെ നമുക്ക് അവരുടെ പെട്ടെന്നൊരു മാറ്റം സൃഷ്ടിക്ക ക്കാൻ സാധിക്കും പക്ഷെ ഈ തീർച്ചയായും മയക്കാലങ്ങളിലൊന്നും അത് നമുക്ക് സുപരിചിതമായി സു ക്കില്ല അതിനെ കുറിച്ച് പറയാച്ചെങ്കിൽ ധാരാളം പറയനിണ്ട് ഇതൊന്നും തീർത്തതീരാത്ത സംഭവങ്ങളാണല്ലോ തീർച്ചയായും ഞമുക്ക് അതിനെ കുറിച്ച് പിന്നീട് ഒരൂസം ദിവസം സംസാരിച്ചാൽ പോരെ
അതെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ ഞാൻ യോജിക്കുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് യാത്ര പോകുമ്പോൾ മഴക്കാലത്ത് പോകുന്നത് ബുദ്ധിയല്ല കാരണം ഒരു ഒന്നാമത്തെ കാര്യംന്താ വെച്ചഴി ഞ്ഞാല് യാത്ര പോകുമ്പോ നമുക്ക് ഈ പുറത്തിറങ്ങാൻ പറ്റാത്തൊര് അവസ്ഥയൊക്കെ വരുന്നുണ്ട് അതെന്താ വരാൻ കാരണം മയക്കാലത്ത് പോയത് കൊണ്ടാണ് കാരണം നമുക്ക് അവിടുത്തെ സ്ഥലങ്ങള് കാണാനോ അല്ലെങ്കി അവിടെ സാ എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടൊന്നിനും നമുക്ക് സാധിക്കില്ല ആട് പോയ ദിവസം തന്നെ ന്നെ നമുക്കൊരു പറ്റ മുഷിപ്പായിട്ട് തിരിച്ച വരേണ്ട ഒരു അവസ്ഥ നമ്മള് പല ടൂറിലും നമ്മള് കണ്ടിട്ടെണ്ട് പക്ഷെ അങ്ങനത്തെ ടൂറൊന്നും ഒരിക്കലും പോകാതിരിക്കയാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഏ റ്റവും നല്ലത് നല്ല നമ്മളെ വണ്ടിയിൽ തന്നെ പോവുക മറ്റുള്ളവരെ പോലെ ബുദ്ധിമുട്ടിക്കാതെ അടിപൊളിയായിട്ട് നമ്മുടെ യാത്ര അത്രേം ഇഷ്ടപ്പെട്ട രീതിയില് യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് ഇതില് ഒരു പോയതിനൊരു ഉപകാരമുള്ളൂ നമ്മുടെ വണ്ടിക്കും തന്നെ യാത്ര ചെയ്യുമ്പോ ഏറ്റവും നല്ല രീതിയിൽ തന്നെ വണ്ടി ഓടി ക്കാനും ശ്രമിക്ക തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ പോലെ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് പിന്നീട് ഒരു ദിവസം സംസാരി ക്കാനാണ് ഞാനും താല്പര്യപ്പെടുന്നത് എന്നാ ശരിട്ടോ
തീർച്ചയായും എന്നശരി